ഹലോ
ഹലോ ആഹ് എന്തിണ്ട് വിശേഷം
സുഖായിട്ട് പോണു
ഇവ്ടെ പ്രത്യേച്ച് വിശേഷൊന്നുല്ല മഴെക്കെണ്ടോ അവിടെ
ഓഹ് മയെക്കെണ്ട് പിന്നെ എങ്ങനെ എന്താണ് നിങ്ങക്ക് ട്രാവലിംഗക്കെ ഇഷ്ടാണോ
ട്രാവലിങ്ങക്കെഷ്ട ഓഹ് ട്രാവലിംഗക്കെ പോവാറിണ്ട് ഈ എടയ്ക്ക് ഗുരുവായൂര് പോയി അത് കഴിഞ്ഞ് സ് സ്കൂള് തൊർക്കിണേ മുന്നെ പഴ്ണിക്ക് പോയി പിന്നെ ആട്ട അട്ടപ്പാടിക്ക് പോയി അങ്ങനെ അങ്ങ്ക ട്രാവലിംഗക്കെ കൊർച്ചൊക്കെ നടത്തി ഇപ്പ ചെറ്യെ കുട്ട്യാളിണ്ട് നേഴ്സ് പോണു അവരെ സ്കൂള് കൊണ്ടാക്കാൻ പോണ റോട്ലടക്ക്
ആഹ് ഇപ്പെ വെക്കേഷ ഏഹ് കൈഞ്ഞ വെക്കേഷനൊക്കെ ഇപ്പോ ഒരുപട് സ്ഥലങ്ങളൊക്കെ വിസി റ്റെയ്തു ലേ ആഹ് ഇവിടെക്കെ ഇപ്പോ എങ്ങെനെ നമ്മള് ഊട്ടീല് പോയി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോയി മൂന്നാറ് പോയി പിന്നെ ഫാമിലി ആഹ് ഫാ പിന്നെ ഫാമിലീലൊരു മരണണ്ടായ്രുന്നു പിന്നെ അതിനേഷം നമുക്ക് അങ്ങനെ പോവാൻ പ റ്റുലല്ലോ എന്റെ ഉമ്മൂമ്മ മര്ച്ചായിര്ന്നേ ആഹ് അപ്പൊ പിന്നെ അയ്നേഷം പിന്നെ നമ്മള് പോയീല്ല പിന്നെ അതിനേഷാണ് നംള് പെര്ന്നാളും കാര്യങ്ങളൊക്കെ വന്നത് അങ്ങനെ അപ്പൊ പെര്ന്നാൾനും കൂടി ഇവ്ടെകു എവ്ടിക്കും പോയിട്ടില്ല ട്രിപ്പായ്ട്ടേ
ആഹ് ഇന്നാലും പെര്ന്നാള് മര്ച്ച കാര്ന അട്ച്ചൊൾചിണ്ടാവില്ലാ
ആഹ് ഇല്ല ഇല്ല ഇല്ല അത് അങ്ങനെ ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ നമ്മള് അതിന് നിന്നിട്ടില്ല പിന്നെ ഫുഡ്ഡക്കെ ഇണ്ടാക്കീന്നൊള്ളൂ അല്ലാതെ ഡ്രസ് സും കാര്യങ്ങളൊന്നും ഇട്ത്തില ഫുഡ്ഡിണ്ടാക്കി ജെസ്റ്റ് ഫുഡ്ഡിണ്ടാക്കി കഴിച്ചു ഫാമിലി മെമ്പേഴ്സക്കെ ഒന്ന് കൂടി അത്രേ ഒള്ളു ആഹ് ക്കൊക്കെ പോവാറ്ണ്ടാ
ആഹ് പോയി പോയി ദൃശ്യൊക്കെ കണ്ടു സിൻമ്യക കണ്ടു കണ്ടോ ആഹ് കൊഴപ്പല്ല നന്നായിണ്ട്ട്ടോ
ആഹ് ഞാന് കണ്ടില്ലേ ഞാൻ കണ്ടില്ലെടാ പിന്നെ അതായ്ത് ഇപ്പോ ക്കെഷാ ഇത് തൊർന്നീനോണ്ട് സ്കൂൾ തൊന്നീനോടൊരു ഒരു ഗ്യാപ്പ് കിട്ടീല്ല പിന്നീ ഒ ടി ടി വന്നാ കാണണന്ന് വിചാര്ച്ചിരിക്കാ ഞാനിപ്പോ ലാസ്റ്റ് വായേ കണ്ടത്
തൊടക്കത്തി രണ്ടോ മൂന്നോ ദൂസായപ്പോ യി കണ്ടു തൊട
ആഹ് കണ്ടു ലേ അത് അത് കാണാനൊര് ഏഹ് ത്രില്ലിങ്ങാണല്ലോ കാരണം സെക്കൻ വണ്ണ് ടു ത്രീ ഉം അപ്പൊ അയ്നൊര് ഇൻട്രസ്റ്റ്ണ്ട് അപ്പൊ ഞാൻ കാണാ ര്ച്ചാണ്ടില്ലേ രണ്ടാം ഭാഗൊന്നും കൂടെ ഒന്ന് പോയി കണ്ട് ദൃശ്യം ടുവേ കാര്ണം ഇതിൻ്റെ ബാക്കി കഥയാവ്വോല്ലോ കൊർച്ച മുന്നേ കണ്ടതാണ് അപ്പൊ ഞാന് ഒന്നും കൂടെ ഒന്നോടി ടീ ല് അടിച്ച് കണ്ടു അപ്പ ഇൻക്ക് ഭയ്ങ്ക്ര ഇൻട്രസ്റ്റ് മക്കളിങ്ങനെ ചോദിക്കും ഉമ്മ പൂവല്ലേ പൂവല്ലേ അന്ന് ഞാൻ പറയും സൺഡേ ലീവ് ഇണ്ടാവ്മ്പോ വേറെ എന്തെങ്കിലുണ്ടാവും കല്യാണോ കാര്യങ്ങളൊക്കായിട്ട്
ഉം മക്കളൊക്കെ എത്രേലാ പഠിക്കിണ്
ഏഹ് മൂന്നിലാണേ വൽത് മൂന്നിലാണ് ൻ്റെ തായെള്ളെ രണ്ടില് പിന്നെ യു കെ ജി ഉം അങ്ങനെക്കെ ആഹ് അടുത്തട് തെന്നേണ് അപ്പൊ പിന്നെ അവരൊക്കെ ഇപ്പ പോമ്പോ ഇപ്പൊരു ഫ്രീയിണ്ടാവും ഇഞി വന്നാല് വീണ്ടും അതേപോലെ നാലുമണിയൊക്കെ ആമ്പോത്തിന് ആഹ് അട്ത്തന്നെ അട്ത്തന്നെ ഇവ്ടെ തൊട്ടട്ത്തന്നെ ഏഹ് ആവ് അതെ പാട്ടൊക്കെ പാടോ
പാട്ടൊന്നും പാടില്ല കേക്കാനൊക്കെ ഇഷ്ട പാട്ടും ഡാൻസുംക്കെ കളികളൊക്കെ
കേൾക്കാൻ ഇഷ്ടപ്പെടുത്താൽ ആരുണ്ടാവൂല്ല
ഉം
നമ്മള് ഓരോ ഇഷ്ട്ടാണല്ലോ ഓരോ അതായത് പണ്ടത്തെ പാട്ടുകളൊക്കെഞ്ഞാ കേക്കാന്ന് പറഞാ ഇപ്പഴും ഒരു ഭയങ്കര ഫീലാ രസള്ള പാട്ടുകളാ
നല്ലത് ഇപ്പോഴത്തെൊക്കെ കുട്ടികൾ പ്രണ്ടായത് പറഞ്ഞെ കളിക്കാനും പാടാനും
ആഹ് അതെ അതെ അതെ ഇപ്പ ഇനിയിപ്പ എ എന്ത് പ്രോഗ്രാമിലാണേലും പാട്ട് ഡാൻസ് ഓ ഉച്ചത്തെ ഫുഡക്കെ ആയി
ഫുഡ് ഒക്കെ ആയി മക്കൾ കൊണ്ടു പോകാറുണ്ടോ
ഇല്ലല്ല ഓര് ഞാൻ പറഞ്ഞില്ലേ കിട്ടുന്ന് ള്ളത് പിന്നെ സ്നാക്ക്
ആഹ് അവിടെ കിട്ടു ഓഹ് ഓഹ് ഓഹ് ഓഹ് ശരി ശരി ശരി
ആഹ് അങ്ങനെ പിന്നെ നമ്മൾ അങ്ങനെ കൊണ്ടാറുന്നു ഓഹ് സുഖായിട്ട് പോകുന്നു
ഉം കൃഷികളൊക്കെ ഇണ്ടോ അവിടെ
ആഹ് ഇവിടെ ഞാൻ പൊതുവേ ചെടികളോട് ആണ് താല്പര്യം പിന്നെ കൃഷികളായിട്ട് പിന്നെ അത നമ്മള് ഉമ്മമ്മ ഉപ്പ അവ ഓരോ ഇതാക്ക നല്ലത നമുക്കത്ര താല്പര്യല്ല ഇ പിെ പൂള മഞ്ഞൾ ഇതൊക്കെ ഇടുന്ന ടൈ ആണല്ലോ
അതെ അതെ അതെ
മഴ ആഹ് മഴ പെയ്തൊണ്ട് അപ്പൊ പിന്നെ പൂള അങ്ങനെയൊക്കെ ഓരൊക്കെ എങ്ങനെയ കുയ്ച്ചിട്ടുണ്ട് അടുത്തായിട്ടേ
മത്തനും പയറും ചീരയയുംക്കെ നട്ടപ്പ നിറയുണ്ടാവും
ആഹ് അതെ അതെ അതെ അതെ അതെ അതെ അതെ അതെ മത്തനേ പിന്നെ മ മത്തന് ഇവിടെണ്ട് മത്തിന് നമ്മൾ അത് ഇലക്ക എടുത്ത് നമ്മള് ഉപ്പരിയോ അല്ലെങ്കിൽ നമ്മള് താളിക്കുവല്ലോ ഏഹ് എണ്ണയിലൊക്കെ ചീരുള്ളിയൊക്കെ വറു അങ്ങനെയൊക്കെ ഉണ്ടാക്കും അത് നല്ല ടേസ്റ്റ് ആണല്ലേ മത്തന്റെ മത്തന്റെ അല നമ്മള് നന്നാക്കുന്ന ടൈമില് അതിനൊരു ആരുണ്ടാവല്ലോ ഒരു ആര്
ഉണ്ട്ണ്ട്
ആഹ് അതെങ്ങനെ എടുത്തിടണല്ലേ അല്ലെങ്കിൽ അതിനറെ ടേസ്റ്റ് കിട്ടൂലല്ലോ
ആഹ് അതെടുത്ത കളയും എല്ലാരും
ആഹ് എല്ലാരും കള
അരിയും ചിലര മുറിച്ചിട്ട് കെട്ടും
ആഹ് കിട്ടും അങ്ങനെ പറയോ അങ്ങനെ
ആഹ് അപ്പഴാണ് ആര് പൂവ അരിയാണെങ്കിൽ കത്തിനൊണ്ട് അരിയാണെങ്കിൽ ആര്
പോവില്ല ആ അതെ വലിച്ചെടുക്കണം അപ്പളെ അത് പോവല്ലോ ച ചീരക്കെ ഉണ്ടോ നമ്മളെ നമ്മ നമ്മള് ഇപ്പൊ ഇപ്പൊ കിട്ടാത്തൊരു ചീര ഉണ്ടല്ല ഒരു നീളത്തി ഒരല്ലാ
നീളത്തിുള്ള ഏഹ് ആഹ് ആ കടത് കിട്ടുവല്ലോത്
ചീര നല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു പണ്ടൊക്കെ വീട്ടില ഇണ്ടായിണ്ടായിരുന്നു ഇപ്പൊ നമ്മള് കടന്ന് വാങ്ങണ ചീരണ്ടല്ലേ റൗണ്ടല്ല അതല്ല അതെ നീളത്തി വരങ്ങട്ട് അതമ്മലെരു വെള്ളപ്പൂവൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കൊറേ മുന്നേ അങ്ങനെതൊരു ചീര ണ്ടായിരുന്നു ആഹ് ചെറിയ വെള്ള പൂവ് ടിയത് ഉം ഒരു നീളത്തില ഒരു നീള് നീളന്ന് പറഞ്ഞാല് തടി ഇല്ലാത്ത നീളത്തി ഒരു അതിന് ചീരാ തന്നെ അന്ന്
ചീരന ചീരന്നെ ഇപ്പോഴാണ് നമ്മള ഈ ചോപ്പ് ചീര അതുപോലെ ഈ പച്ചച്ചീര ഇതൊക്കെ ഞാൻ ഇപ്പഴാ കാണലോടു ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവന്നട്ട് ആഹ അതൊക്ക മേടിക്കും അതൊക്കെ തോരൊക്കെ ഉണ്ടാക്കി മുരിങ്ങക്കെമ്മള് തേങ്ങക്ക ട്ട് നല്ല ചമ്മന്തി പോലെ അരച്ച് അങ്ങനെ തോരനാക്കി ഉണ്ടാക്കല്ലോ നല്ല ഒലത്തി ആായിട്ട്
ഞങ്ങൾക്ക് പിന്നെ ഇവിടെ കുറച്ച് ള്ളകൊണ്ടേ മുറിച്ച് മുറിച്ച് എടുത്താൽ മതി.
ആഹാ അടുത്താ മതില്ലേ എങ്ങ ചീരയള്ളത് അല്ലെങ്കിൽ മുരിങ്ങ എന്തളളത് രണ്ടും ഉണ്ടോ?
ഏത്-
തീര മുരിങ്ങ ഏതാ രണ്ടും ഉണ്ടോ?
ചീരയുണ്ട് മുരിങ്ങാലിണ്ട് പച്ചച്ചീരണ്ട് ചുമപ്പ് ചീരിണ്ട് റെഡ് കളർ ഉള്ളത്.
ആഹാ മുരിങ്ങ വേറെ എന്തെലും ചെയ്യോ ഈ കറിയും തോരനും അല്ലാതെ എന്തെങ്കിലും?
ഇല്ല ഇല്ലില്ല ഉപ്പേരിയും വെക്കും ഉ ഉപ്പേരിയും വെക്കും ഇല്ലെങ്കിൽ താളിക്കും പറഞ്ഞ പോലെ തേങ്ങ അരച്ച് ചാറാക്കും. കും അല്ലാ പറ പരിപ്പും മുരിങ്ങയിലയും കൂടി ചാറ് വെക്കും
ഇപ്പൊ മുരിങ്ങക്കറയൊക്കെ ഉണ്ടാക്കി മുരിങ്ങക്കായൊക്കെ രണ്ട് കറി വേ
ആ അതങ്ങനെ എല്ല താളിക്കും അല്ലാ പറഞ്ഞാ താളിക്കും നമ്മള് ഉള്ളി മുളകൊക്കെ ഇട്ട്
ആഹാ അതെ താളിക്കും താളിപ്പ് നല്ല രസാ മുരിങ്ങ താളിപ്പ് ആ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം പാരും എല്ലാരുംല്ല ഈ പച്ചവെള്ളത്തിന് പകരം കഞ്ഞിവെള്ളം പർന്നാ ഒന്നും കൂടെ ടേസ്റ്റാ
പിന്നെ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച ഒരു ടെസ്റ്റ് ആണ്
ആഹ് വേറെ ടേസ്റ്റ്ണ്ട് അത് ശരി അയിക്ക് നല്ല എന്തെങ്കിലും പൊരിച്ചതോ ഉണക്കില് പൊരിച്ചതോ
ആഹ് ഉണക്കമീൻ ഉണ്ടെങ്കിൽ നന്നായിരിക്കും അതെപോലെ തന്നെ മത്തന്റെല്ലാ അത്പോലെ ചെയ്യും
ആഹാ അതെ അതെ അതെ അതെ നല്ല മറ്റേ കുറവ നല്ല താളനാരി ഉണ്ടല്ലോ നമ്മളെ പെട്ടെന്ന് ഏവിണരി അതിലേക്കൊക്കെ നല്ല രസല്ലേ താളിപ്പ്
ആഹാ താളിപ്പ് നല്ലതാണ് നന്നായിരിക്കും.
ആഹാ നല്ല
പിന്നെ ഇപ്പോന്ത വഴുതനങ്ങ ചെടിണ്ട് അതിൽ രണ്ട് കുറച്ചുണ്ടാവും ക പ പച്ചമുളക്ണ്ട് അങ്ങനെ കുറെശെ. കുറച്ചെല്ലാം നമുക്ക് അത്യാവശ്യം വീട്ടിൽണ്ട്
ആഹാ പ ജാ നിങ്ങളെ ആവശ്യത്തിന് അതിനുള്ള സ്ഥ സ്ഥലങ്ങള് ഉണ്ടാവുല്ലേ വീടിന്റെ ചുറ്റുപാടു അല്ല ള്ള സ്ഥലതന്നെ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കാണോ
ഉള്ള സ്ഥലത്തന്നെ വെക്കിയാണ് ള്ള സ്ഥലത്ത് ചെറിയ ചെറിയ പാത്രത്തിൽ ഈ കവറൽ കൂടെക്കെ നറച്ചിട്ടൊക്കെ വെക്കിയും.
ആഹാ വെയ്ക്കൂല്ലേ നിങ്ങള് ന്തെങ്കിലും വളറ്മ എന്തെങ്കിലും ഇട്ട്ടുക്കാറുണ്ടോ അതായത് ഇങ്ങനെ
ഇല്ല അങ്ങന വളോന്നും. പ്രത്യേച്ച്ല്ല ചാണപ്പൊടി എവിടുന്നേലും ആ ഇതൊക്കെ പശുള്ളതൊക്കെ ഇട്ണത് അത് ഇടും ആഹ് അത് ഇല്ലെങ്കി ചാരം. ഇതൊക്കെ തന്നെ അടുപ്പ് കത്തിക്കുമ്പോ ചാരം ണ്ടാവോലോ ചോറും വെള്ളം എന്തായാലും അടുപ്പ തന്നെ വെക്കിയും മ്മ്. അല്ലാണ്ട് വാക്കിയുള്ളക്കെ ഗ്യാസിൽ വെക്ക്യോള്ളൂ.
ആഹാാ അതെ അതെ
മ്മ്.
അടുപ്പില് എങ്ങനെ ഗ്യാസൊക്കെ ഒരുപാട് കിട്ടാറുണ്ടോ?
ആഹാ ഇവിടെപ്പോ കോഴപ്പമൊന്നുല്ല ഇപ്പോ കിട്ടല്ണ്ട് അത് കൂടില്ലേ
ആഹാ ചാർജ് കൂടിയിട്ട്ണ്ട് ചാർജ് കൂടുതല് ഗ്യാസ് ഇല്ലാതപ്പ അങ്ങനെ അ ഈ അടുപ്പണ്ടെങ്കിൽ കൂടെ ഇപ്പോ എല്ലാർക്കും ഗ്യാസ് വേണം ന്നാണ്. അതായത് നമുക്ക് എന്തേലും ഒരാ ആഹാ അതെ ഒന്ന് ഒരു കൂട്ടി നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണികളും തീരും. ഇപ്പം നമ്മളെ അടുപ്പതന്നെ ണ്ടല്ലോ കൂടുതൽ വേറക് ണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി തീരും അങ്ങനെ ആഹ ഒരുപ്രാവശ്യം കത്തിച്ചാല് അടുപ്പില് സാധനങ്ങളൊക്കെ അപ്പപ്പ ണ്ടെങ്കില് പെട്ടെന്ന് പെട്ടെന്ന് ണ്ടാക്കി എടുക്കാൻ പറ്റും.
ആഹാ ആഹ്ഹ എളുപ്പം പരിപാടിയും കഴിയും.
ആഹ് അതെ അതെ നല്ല വറകൊക്കെയാണെ കൂടെ പെട്ടെന്ന് പെട്ടന്ന്.. പെട്ടെന് ണ്ടാക്കിയും ഇപ്പോ എന്നാ പോക അടുപ്പല്ലാത്ത അടുപ്പൊക്കെ ഉണ്ടല്ലോ
ആഹ് അല്ലാത്ത അടുപ്പാണെങ്കിൽ അങ്ങനെ കരിയാവുള്ളു പുകടുപ്പായെ പിന്ന അടിയിൽ മാത്രം ലേശം
ആഹ് ആവൊള്ളൂ അതൊന്ന് റെഡിയാക്കി എടുത്താ മതി മറ്റേതാണ് ന ല്ലേ നമ്മള് ചട്ടികളൊക്കെ ഒരുപാട് കയികാനുണ്ടാവും ഇപ്പം ഇപ്പ ന്നൊക്കെ ല്ലോടത്തും പോകടുപ്പ് ന്നേണല്ലൊ
ഇപ്പം എല്ലാട്ത്തും പോകടുപ്പാണ് പഴയ വീടകള്ളേ ഉള്ളി സാധാ അടുപ്പേ
സാധാ അടുപ്പള്ളൂ
മ്മ്
പ്പോ ഒന്നില്ലങ്കി ഗ്യാസ് മലങ്കിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും അട്
ഇനി നാല് മണിക്ക് കുട്ടികൾ വരു പോൾ എന്താ ണ്ടാക്ക
ആ ഇഞ് പ്പോ എന്തേയിലു വിന്നാരെക്കെ അപ്പൊ ഞാന് അതൊക്കെ പ്പേ ആഹ് ആഹ് അതെ അതെ എളുപ്പാണല്ലോ ഇപ്പൊ ഇ ഇപ്പ നമ്മളെ കിറ്റ് വാങ്ങാൻ കിട്ടുണ്ടല്ലോ നമ്മളെ പിന്നെ റെഡിമെയഡ് ആയിട്ട് പണ്ടൊക്കെ സേമിയാ വേറെ അങ്ങന ഏലക്കായി പൊടിച്ച് നമ്മള് വേറേടാ ഇതിപ്പോ നമുക്കൊരു കിറ്റ് ണ്ട് വാങ്ങാൻ കിട്ടണത് എത്ര പയിന് റേറ്റ് അതിലന്നെ പഞ്ചസാര വരെ അതില് വരും പഞ്ചസാര വരെ നമ്മൾ ആഡ് ആഹ് ആഡ് ചെയ്തെടുക്കും ആഹ് ഇട്ട് കൊടുത്താ മതി പിന്നെ മിൽക്കി മേഡ് വേണങ്കിൽ ആഹ് അതെ അതെ അതാകുമ്പോ നമുക്ക് എളുപ്പാണ് ആഹ് പാല് തളപ്പിച്ച് അതിലേക്ക് ഇട്ടാണ്ട് കുറുക്കി എടുത്താ മതിയേ പായസ ആഹ് പായസം റെഡിയായി
മ്മ് മ്മ് അങ്ങനെയൊക്കെ പോണു മ്മ് നല്ല നല്ലൊരു വെയില് നല്ലൊരു വെയില് വര്ണ്ട് തുണിയൊക്കെ മിറ്റത്തുകൂടക്ക നരത്തിയിട
ആഹ് അതെ അതെ ആഹ് ഇവിടെ അതേപോലെന്നെ വെയില്ണ്ട് വെയിൽ വെയിൽ ണ്ട് ഞാ ഞാൻ പറഞ്ലെ ഞാൻ തോര ഇട്ട് ഇങ്ങനെ ഇരിക്കാണ് ഇവിടെ സിറ്റ് ഔട്ടിലേ അപ്പൊ വെയില് നല്ലോന്ന് വരാണങ്കി ഒന്ന് ഉള്ള്ക്ക് പോവാ വിചാരിച്ചിരുന്നു
ആഹ് നല്ല ഇവിടെ നല്ലൊരു വെയില് പ്പോ വന്നിട്ടുണ്ട് അയിനടെ കൂടെ മൂട്ണും ഇണ്ട് സൈഡ്
ആഹ് അതെ പക്ഷെ ആകാശം നോക്കി നല്ല മുടല്ണ്ട് അത് ജസ്റ്റ് ഇങ്ങനെ ആ ഇണ്ട് മൂടലുണ്ട് എപ്പോഴും പെയ്യും എന്നുള്ള രീതിക്കാണ് നിക്കണത്
ഉം ഉം ഉം
പണ്ടൊക്കെ നമ്മള് പറയാര്ന്ന് ഉണ്ടായിരുന്നില്ലേ പിന്നെ വെയിലും മഴയൊക്കെ ഒപ്പം വന്നാ കുറു ക്കൻ്റെ കല്യാണാണ് എന്നൊക്കെ പറയാ അങ്ങനൊക്കെ കൊറെ ആ എല്ലോട തുണ്ടത് കുറുക്കന്റെ കല്യാണം കുറുക്കന്റെ കല്യാണം ഇപ്പ ഇല്ല ഇല്ല പക്ഷെ നമ്മ ഞാങ്ങനെ പറയേ അങ്ങനെ വരുമ്പോ ഉമ്മച്ച് കുറുക്കൻ്റെ കല്യാണം പറയും എന്നിട്ട് ഇപ്പ ഇന്റെ മക്ക മക്കള് പറയല്ല കൊടുത്തിന്ന അങ്ങനെ വരുമ്പൊ ഉമ്മച്ചിയെ കുറുക്കന്റെ കല്യാണം എന്ന്
ആ ഇവിടത്തെ കുട്ടികൾക്കൊന്നും അത് ഒന്നും അറിയില്ല ഞാനിങ്ങനെ പറഞ്ഞാലും പണ്ടുള്ളത്തൊന്നും അവർക്കറിയില്ല ഫുഡൊക്കെ ഓർഡർ ചെയ്തും വീട്ടിലല്ലാം ഉണ്ടാ ക്കല്ലെ ചെയ്യാ ഫുഡ് ഓഡർ ചെയ്യോ
ആ ഓ അല്ല എപ്പോഴും അങ്ങനെ അധിക ആൾക്കാരൊക്കെ വരുമ്പോം കൂടുതലും ഞമ്മള് ഓർഡർ യ്യാനാ പറയൂ പതിവ് ഞാൻ ഒറ്റയ്ക്കന്നെ ഉള്ളു ഇണ്ടാക്കാന് അപ്പൊ ആരേം ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ വരാണെങ്കിൽ ഒപ്പൊക്കെ കിട്ടുവല്ലോ പെട്ടെന്ന്
ഉ എന്നാ ശരി താത്താ വിളിക്കാട്ടോ
ആ ഓക്കേ ഓക്കെ
ഓക്കെ ഓക്കെ